ഹലോ
ശ
ഹലോ ആഹ എന്തൊക്കാ വർത്താനം ആഹ ഇപ്പൊ കേക്കുന്നുണ്ട്ട്ടോ
ഇല്ല ടൈം ആവുന്നേ ഉള്ളൂ
ഏ നല്ല ടി വിന്റെറെ ഒക്കെ ഒച്ചനെ കേക്കുന്നുണ്ട് ആരവിടെ ടി വി ആണ്ണ
ഫോൺ കാണാണ്
മോനോ ഏ മോനോ ഉറങ്ങാനായിട്ടില്ലേ എന്താ ചെയ്യ ഏ ആര കാണണേന്ന് പറഞ്ഞ
മ്മ
ഇമ്മ ഏ എന്ത് സീരിയലാ ഏ ഏതാണ് ഏ ഉം
ങ്ങൾ എവിടുന്നാ
ഉ ഞങ്ങള് ഇവിടെ എല്ലാരും നടന്നു ഞാൻ ഇങ്ങനെ കിടക്കാൻ വേണ്ടി നിക്കാണ് എ ടാസ്ക് ഒന്ന് കംപ്ലീറ്റ് ആക്കേണ്ട തിലാണ് ആ വീട്ടിലെന്താ ഇവിടെ ഉമ ഉപ്പ ഉ പിന്നെ നാത്തമാര് എന്റെ കല്യാ ണ് ഹസ്ബൻന്റ് ഉണ്ട് പിന്നെ രണ്ട കുട്ടികളുണ്ട് ഏ വലിയ മോനെ ഏ ഏഴു വയസ്സായി രണ്ടാം ക്ലാസ്സ് പഠിച്ചണ ചെറുത് എന്താ പത്ത മാസയിട്ടുള്ള പെൺകുട്ടിയാണ് ഉ എന്നിട്ട് എന്തൊക്കെയ ഏ ഏ
ഹസ്ബന്റ് ആ ഞാൻ പ്ലസ് ടു പടിച്ചോണ്ട്ക്ക
എ ഏതെട്ത്ത്ക്ക്ണെ
കൊമേസ്
ആ എങ്ങനെ പോണു
കൊഴപ്പല്ല
അതെല്ലേ അപ്പൊ സ് അപ്പൊ സ് റ്റന്ന പറഞ്ഞല്ലേ പ്ലസ് വണ്ണോക്കെ എങ്ങനെ ണ്ടായ്നു
പ്ലസ് വൺ മാർക്കോ
മാർക്കല്ല എന്നാലും എങ്ങനെ ണ്ടായിര്ന്നു
പ്ലസ് വൺ ചല സബ്ജെക്ട്സ് ഉക്കുമാം കുഴപ്പമില്ല ചല ദക്കുമ്പും ടഫാണ് കുഴപ്പില്ല ന്നാലും പ്ലസ് ടു വച്ചുക്കും പ്ലസ് ടു നമുക്ക് ഓവർലോഡ് അല്ലേ അത്രൊന്നുംല്ല കൊഴപ്പില്ല ഉ അതിന് ഞങ്ങക്ക് റിസൽ റ്റന്നിട്ടില്ല നാ പാസഔ്
അതേല്ലേ ആ ആ പ്ലസ്നത്തെ റിസൾട്ട് വന്നിട്ടില്ലന്നല്ലേ
ആ അത് ജൂലൈ പതിനഞ്ചിന് എത്തള്ളൂ
അതേല്ലെ ഉം ഇനി പ്ലസ്ടഴഞ്ഞിട്ട് എന്താ തീരുമാനം
പ്ലസ് ടു അന്റെ ഡിഗ്രിക്ക് പോകണംന്ന് വിചാരിക്കണ്ട് അപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് എന്തായാലും നല്ലൊരു കോഴ്സ് എടുത്തിട്ട് ജോബ് അങ്ങനെ
ആ അതിന് നല്ല ഡിഗ്രി എടുക്കണ നല്ലതാ കേട്ടോ ഏ ഡിപ്ലോമക്കൊക്കെ പോവാ ഡിഗ്രി ചെയ്യണ ഗ്രാജുവേറ്റ് ആണത് നല്ലതാണ്
ആഹ അതന്നെ എല്ലാരും പറയണേ
ഇപ്പൊ ഡിപ്ലോമക്ക് അത്ര വലിയ എന്താ പറയാ ഇതില്ല ഏ മുൻഗണനല്ല ഡിഗ്രി ആണ് ഗ്രാജുവേറ്റ് ആണ് വേണ്ടപ്പ എല്ലാരും നോക്കണത്
ഇപ്പൊ ഡിഗ്രീന്റെ സർട്ടിഫിക്കറ്റ് കാല
ആ അതെ അതെ അതെ അതാണ് അതണ്ടെങ്കിൽ നമ്മള് ജോലി കിട്ടിയാലും അതില് കേറി പോവണ ഡിഗ്രി ഉണ്ടെങ്കിൽ
ആ
മറ്റേ ഡിപ്ലോമ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ജോബിൽ തന്നെ ആയിരിക്കും നമ്മൾ ഏത് ജോബിലാണോ ചെറിയത് അതിൽ അങ്ങനെ ആയിരിക്കുംന്ന് അങ്ങനെയൊക്കെ പറയണ കേട്ടെ ഉ
ഇങ്ങക്ക് ജോബിണ്ട്
ഇല്ല ഞാന് പ്ലസ്ടു കഴിഞ്ഞ് ഡിപ്ലോമ എടുത്ത് അനെ ഡിപ്ലോമ ചെയ്തിരുന്നു ട്ടോ അങ്ങനെ പിന്നെ പോൻ പറ്റില്ല പിന്നേന് ഹോസ്പിറ്റൽ അഡ്മിനസ്ട്രേഷൻ കോഴ്സ് ഒക്കെ ഞാന് ചെയ്തിരുന്നു ഞാന് എന്ത അത്പോവാനൊന്നും പറ്റൂല
ആഹ
ഉം
ട്രൈ ചെയ്യണ്ട എന്നിട്ട്പ്പം
ഏ ഏ ഇപ്പൊ ഇല്ലല്ലോ ഇപ്പൊ ചെറിയ കുട്ടിയല്ലേ അവളിട്ടാണ്ട് അങ്ങനെ പോകാനൊന്നും കഴിയില്ല ആ
ഹസ്ബെൻന്ന ജോലി
ആസ്ബൻഡ് ഇവിടെല്ല ഉം ഒൽ ഒരു സാ ആഹ് കാറിന്റെ ഷോറൂമിൽ വർക്ക് ചെയ്യാണ് പൊറത്ത് കത്തറില ഉം പിന്നെ വേറെന്തൊക്കെ ഇവിടെ എന്റെ സ്വന്തം വീട്ടില് നാലഞ്ച് പെൺകുട്ടികളാണ് പിന്നെ മ്മ ഉപ്പ
ആഹ
എല്ലാവരും എല്ലാം കും എല്ലാവർക്കുംഓ മക്കളൊക്കെ ആയി ചെറൾ ഒരുട്ടി ബാക്കി എല്ലാർക്കും രണ്ടാൾക്കാരായി വീട്ടിലല്ല വീട്ടിൽ ആാരൊക്കെയാണ്
എന്റെറെ വീട്ടില് ഉമ്മ അപ്പ പിനൊരു അനിയനും ഒരനിയത്തിയും പിന്നെ മൂത്താൾ ഞാനാ
മൂത്താളിയ്യാണില്ലെ അനിയനും അനീത്തിയൊക്കെ എന്ത് ചെയ്യണ
അനിയന് സിക്സ്തില് പഠിക്കാണ് അനിത്തിപ്പം ഇകൊല്ലം എൽകെജി
ഏ ചെറിയ കുട്ടിയണല്ലേ ഉം ഒരുപാട് ട് എന്താ പറയാ ഏജിന്റെ എന്തുവ വയസ്സിന്റെ കൊ കൊറെ വെത്യാസണ്ട് ങ്ങള് മൂന്നാളടയിലേ ല്ലേ ആഹ് ഉപ്പ എന്ത് ചെയ്യണ്
ഉപ്പക്ക് ബിസിനസ്സാ ഈ ടോറസ് ഒക്കെ ആയിറ്റ് ആഹ് അവിടെ തന്നെ ടോറസ്ണ്ടല്ലോ വല്യ ലോറി ആഹ് അത് അഞ്ചാറ്ണ്ണണ്ട് പിന്നെ ഷോപ്പ് അങ്ങനെ
ഓഹ് അങ്ങനെക്കെ കൊയ് പ്പില്ലാതെ പോണൂല്ലേ ഉം ഇപ്പൊ വന്നക്ണോ കൊയ്പ്പൊന്നുല്ലാതെ പോണ്ണ്ടില്ലേ
ആഹ് ഹ
ഉപ്പ വന്ന്ക്ക്ണ്യിച്ച ജോലിയൊക്കെ ഉം എ ത്രണിക്കവും പ്പ വരാന്
ചെല ബാങ്കില് ചിലെസം നേത്തെത്തും ചിലെസം ഒരു പൈനൊന്നിന് പൈനൊന്നര
അതെല്ലേ
ഉം വണ്ടിന്ന് വരാൻ പിന്നെ കണക്കും കാര്യങ്ങളക്കെ അങ്ങനെ
ആഹ് അതെയോക്കെ ഷേ ആഹ് അനിയനും അനിയത്തിക്കെ എങ്ങനെ പഠിച്ചാനൊക്കെ ഓഹ് അനിത്തിക്ക് ഇപ്പൊ ഏഹ് അനിയത്തിക്ക് ഇപ്പൊ തൊടങ്ങിയ തൊടങ്ങാൻ ഏഹ് ഏഹ് ആൺകുട്ടികളല്ലേ ആഹ്
ഓല് എന്താ ഫസ്റ്റ് ക്കെ അടിപൊളിട്ട് എല്ലാം പഠിച്ചിന്ന് പിന്നെ കൊറോണന്നില്ലേ അയില് ഫുള്ള് അങ്ങെ പുട്ത്തം വിട്ട് പക്ഷേണ്ട് ബാക്കിലായിക്കുണ് ഇപ്പൊന്ന് റെഡിയായി വര്ണ്ണ്ട് ഇംഗ്ലീഷ് ആക്ക് അറിയാം ഇംഗ്ലീഷ് മീഡ്യായൊണ്ട് അതൊക്കെ അറിയാം മലയാളം അറിയില്ല
അതേല്ലെ ആഹ് അഹ്
അനിയത്തി ആയാല് ഇപ്പം ഇഷ്ടാണ് പോവാന കേനിഷറിയിലും എൽ കെ ജിയിലൊക്കെ എല്ലാം പോവും. പിന്നെ രാവിലെ നീക്ണ കാര്യം എട്ട് മണിക്ക് നീക്കണം. അഹ് ഓക്ക് ഇഷ്ടല്ല്യ ഓള് വ ണ്ടേ പത്ത് പന്ത്രണ്ട മണിലാ നീക്കാ. പ്പറ്റ ഇഷ്ടല്യ വേറെ ഓ കുഴപ്പില്ല്യ എയ്താന് വയങ്കര മട്യ. വാഡി ത്തു ച്ചേനെ മുന്നിരിക്കണം. എഴുതാണെന്നെ കൈയും പിടിച്ച് ഉറങ്ങി തൂക്കം പിട്ച്ചായ്ര്യ.
ആഹ് നാന് എന്റെ മോനങ്ങൻതന്നെ ആയിരുന്നു. ഞാന് ഒരു പ്പൊ ഒന്നാം ക്ലാസ് വരെ ഞാനങ്ങനെ എഴുതി കൊടുക്കന്നെണു. പ്പ യാന് ഫസ്റ്റ് ഒന്നാം ക്ലസിലൊക്കെ എത്തിപ്പോ ഞാ വല്ലാതെ കയ്യെക്കെടുക്കും എൽ കെജി, യുകെ ജി ഞാൻ കൈയ്യ് പിടിച്ച് എഴുതെഞ്. ഞാനേഞ് എഴുതീനത്. ഓൽക്ക് പിന്നെ ബുക്കിന്റെ മുന്നി നിന്നാ എന്താ വല്ലെങ്കിൽ വെഷ്പ്പൊടങ്ങും അല്ലെങ്കി തെ എന്താ ആഹ് ഒർക്കം വര ഏഹ് എഹ് ബ ബാത്റൂമു പോണം.
ആ ഇവിടെ തന്നെ കൈക്ക് കയ്യടിണ്ട് ഇനക്ക് ഉറക്കരുണ്ട് കുറച്ച് ഉറങ്ങട്ടെ അങ്ങനെ ഒരോന്ന് പറയും പഠിക്കും എഴുതാനാ മടി പഠിക്കാൻ ഭയങ്കര ഇഷ്ടാ എഴുതാ ഭയങ്കര മടിയാ
പാട്ടക്കെ പാടും
അവൾക്കിപ്പം ആ ഭയങ്കര ഇഷ്ടവാ പാടാൻ പണ്ടേ പാട്ടിന്റെ ആളാ പക്ഷേ നല്ലോണം പാടുന്ന കാട്ടി കേട്ട് കേട്ടിട്ട് അങ്ങനെ പാടും
ഹേ ആ അതെ അതെ ഡാൻസ് വിളിച്ചോ ആ ആ അതെ ഡാൻസ് ഡാൻസ് വിളിച്ചാന എങ്ങനെ ആ
നഴ്സറിയിലൊക്കെ വര വെല്ലത്തിനും കൂടും എല്ലവും കളിക്കാെ ഫസ്റ്റ് നമ്മ കൂട്ടിയ ടൈമില് ഫസ്റ്റ് കളി കറില്ല സ്റ്റേജ് ഫസ്റ്റ ആയിട്ട് ആ എക്പീരിയൻസ് ചെയ്യല്ലേ എത്രേ ആൾക്കാരെ മുന്നിന്ന് കളിക്കാുള്ള അതുകൊണ്ട് കറയ കരഞ്ഞിട്ട് കയറിയില്ല പിന്നെ രണ്ടാമത് ഏർ ചേർത്തി അപ്പ റെഡിയായി
ആ ആ മറ്റൊക്ക് ട്രോഫിയൊക്കെ കിട്ടിയണ്ടപ്പൊ പിന്നെ ഓൾക്കും ആ പിന്നെ പിന്നെ അങ്ങനെയല്ലേ
ആ പിന്നെ ഇഷ്ടമാണ് ഡാൻസ് കളിക്കും പാട്ട് പാടും അങ്ങനെ ഇഷ്ടാ
അതെല്ലേ ആ
പിന്നയിപ്പം ഇപ്പ ചേട്ട് ആ ആത് കട്ട ഫുട്ബോള് ഭയങ്കര ഇഷ്ട ഉ അതക്കൊക്കെ മിസ്സ ആക്കൂല പഠിപ്പിനേക്കാളും എന്താ വക്കല
ആ അനക്കെങ്ങനെയ ആ അനക്ക് എങ്ങനെയാണ് ആട്സും
ആ സ്പോർട്സ് ഇഷ്ട ആർട്സ് ഞാൻ അങ്ങനെണ്ട് ഇല്ല പങ്കെടുക്കല്ല സ്കൂള് പങ്കെടുക്കൂില്ല അങ്ങനെ ഫുട്ബോൾ കാണും ഇ ഇഷ്ടമാണ് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ് ആർട്സ് വരുമ്പം ഞാനിപ്പോആ ഏ
അ ആ ഹലോ എടയണ കേക്കണില്ലേ ഹലോ ഹലോ ഹലോ
ഹലോ ഹലോ